കേക്ണില്ലേ ഇന്നെന്താ പാട് മയണ്ടവടെ
മഴല്ല മഴ ഇപ്പ ഇന്നൊന്ന് നിന്ന്കുണു ഇപ്പ ഞങ്ങള് വരുമ്പോ ഭയങ്കര മഴായിരുന്നു
ആഹ് ഇന്ന് രാവിലെ തേമാതിരി ആറുമണിയൊക്കെ ആയപ്പണ്ട് ഒരു ചെറുതായി ചാറ്ണ്‌ണ്ട് പിന്നെ നല്ല വെയില് അയിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ത്ത് പൊറതിക്കിട്ടു അയില് പൊറത്ത്കിട്ട് കൊറച്ചേരം ഒന്ന് വെയിലൊക്കെ കൊണ്ടു കൊയപ്പല്ലാതെ ന്നപ്പോ പിന്നെണ്ടങ്ങട്ട് മൂട്ണണ്ടു ന്നാ മൂടല് കണ്ടപ്പോ കരു തി നല്ലോണം പെയ്യും എവിടെ ഒന്നുങ്ങനെ തുള്ളിട്ട് ഇട്ട് അത് പോവും ചെയ്തു പിന്നെ രണ്ടാമത് ഇതേമാതിരി നല്ല വെയില്
ഉം വടെ പന്നലല്ലേന്ന് ഉം ഇവിടെന്നൊക്ക അങ്ങനെ വല്യയൊരു മഴയൊന്നുംല്ല പക്ഷെ ഞാൻ പോരാൻ പുറപ്പെട്ടപ്പോ പെരും മഴ
ആ അത് ഞമ്മളീ പൊതുവെ അങ്ങനെണ് എവിട്ക്കെലും പോവാൻ നിക്കുമ്പോ അപ്പൊ ഒരുമയാണ് അത് വരേ വെയിലാണെങ്കിലും ഞമ്മൾ അറങ്ങാൻ നിക്കാ അപ്പപോ വൈകും അ
ആ ബസ്സൊക്കെ പോയി പിന്നെ അടുത്ത ബസ്സും പോയി പിന്നെ ലാസ്റ്റ് ഒരു ഓട്ടോർഷ കിട്ടി
ആ
ആ ആ
അല്ലെങ്കി ന ഞമ്മള് കെരുതുനോട്ത്കന്നെ അ അങ്ങനെയാ ബസ്സ്‌ സാളെങ്ങനെ എപ്പളും എപ്പളും കിട്ടോ അത് എപ്പളേലും ഒര് അര മണിക്കൂറാ
ക്കവരോണ്ട് നമ്മക്ക് വിഷയല്ല ഞാൻ ന്റെ പെരടെ അവിടുന്ന് ആ ഉം ഉ ഉം ഉ ന്റെ പെരടെ അവിടുന്ന് കേറുമ്പോ ഒന്നര ന്റെ ബസ്സ് പോയി പിന്നെ പോയിന്റെ പിന്നാലെ ച്ചോട്ടറോഷിം കിട്ടി അതോണ്ട് പിന്നെ വല്യ കുഴപ്പം വന്നില്ല
അങ്ങോട്ട് പോകുമ്പ നല്ല ഉഷാറായിക്കരം അവിടുന്ന് ഇങ്ങോട്ട് പോക വ വല്യ ഉഷാറുണ്ടാവൂല ഉം ഇവിടെ നല്ല എന്താ സ്പീഡ ആ എന്താ സ്പീഡുബിട്ന്ന് പിന്നെ അവിടെ ഇങ്ങ പോ പോരുമ്പോ എത്രായാലും ഒരുങ്ങി
അതന്നെ ഒരുങ്ങിയട്ട് കെജുല്ല പിന്നെ അതുല്ല ഓലെരു പോണ്ടാ പോണ്ട പോണ്ട പോണ്ട അണക്ക് നാളെ പോക അണക്ക് നാളെ പോ ഉം പിന്നെ നമ്മളെ സമ്മയ്ച്ച കണ്ടാ ചോയ്ച്ചും എന്തിനാപിന്നെജ്ജ് പൊന്നെ ചോയ്ച്ചും
ഈഹ്
അല്ലാഹ് എന്തായാലും ഉം ഉം മ്മ് ഞമ്മളെ വിരുന്ന് അലോച്ചിട്ട്പ്പൊ കുട്ടിയാളെ പഠിപ്പ് മൊടക്കല് നടക്കൂലല്ലോ അഹ് അതാണെയ് കൊറെ വർ തെ അങ്ങനെ പറിം
ഭർത്താവിനോടറിയും ആഹ് വേറെ പോയ പോവൂലറയ്യും അപ്പളും പോണില്ലേജ്ജ് ചോയ്ച്ചും അതാണ് നമ്മ സ്കൂൾക്ക്
അത് ആം അത് വീടൊന്ന് അട്ത്തും കൂടി ആയാപിന്നെ പറയാനും ണ്ടാവൂല പിന്നെടെക്കെടക്ക് പോണം പോലെ തോന്നു
ആഹ് ന്നാ ഇന്റെ പൊതുവേ ഞങ്ങള ദൂരള്ളോലാണ് വര്ണത് ന്നോടറയ്യും ത്രട്ത്ത്ള്ള ഇജ്ജ് ദൂര ദൂരക്കാരക്കെത്തിക്കഴിഞ്ഞാൽ ലാസ്റ്റെയ്‌ക്കാരം ഇയ്യെത്തലിണ്ടാവാന്നറയും ന്നോട് അഹ് അതാണ് മറ്റോല് ദുരക്കാരാവുമ്പോ ഒന്ന് പോയെരട്ടെന്ന് അറഞാണ്ട് വും നമ്മള് ബടെന്ന്ങ്ങട്ടെന്നെല്ലെറയും ബസ്സിന്‌ കേറാനാണെങ്കിലൊ
ദൂര ഉം ദൂരക്കാരാണെങ്കിലും സ്വന്തം വ ഓൽക്കാണെങ്കിലും പോകാൻ ഭയങ്കര മടിയെക്കാരം ഏഹ് പശെ ഏറ്റോം ദൂരത്തുള്ളോരാരച്ച ഓല ഫസ്റ്റ് എത്ത
ഫസ്റ്റ് എത്തള്ളൂ അതാണ് ഓലഅങ്ങനെണ് ദൂരക്കാരാണ് ഫസ്റ്റ് ച്ച അവിടെ എത്തുള്ളൂ എടുത്തുള്ളോലൊക്കെ ലാസ്‌റ്റേ എത്തുള്ളൂ
കജ്ജില് വണ്ടില്ലോലാണെങ്കിലും കൊർചേച്ചിട്ട് മ്മളെത്തുഒള്ളൂ ണ്ടല്ലോ എന്ന്ള്ള ചിന്ത ചിന്തിച്ചിട്ട് ഓലെല്ലാതും കെയ്ഞ്ഞ് എല്ലാ പണിയൊരുങ്ങി ലാസ്‌റ്റേ ഓൽവരുള്ളു അപ്പളൊക്കിലു ഇബടെ എത്തണ്ടോൽ എത്ത് പിരിഞ്ഞ് പോണ്ടൊല് പിരിഞ്ഞ് പൊവും ചെയ്തിട്ടുണ്ടാവും ഹഹ അള്ളാഹ്
ഇപ്പൊതേ മഴക്ക് പെരുന്നാക്കന്നെ ന്റെ ഏ ഏഹ് എന്താ ഒരു കസിന്റെ വീട് വടെ കൊർച്ച് വിട്ട്ട്ടാണ് പ്പൊ ങ്ങട്ട് നട്ക്ക എന്നാ ഓലോട് ന്നാ ങ്ങളൊന്ന് പോരീങ്ങട്പ്പൊതെയ് ഓൽക്കന്ന് വല്യ ഒറക്കോം ശീണെ ക്കാരം ഓലണ്ടൊക്കിട്ടണ് ന്നട്ട് പിന്നെ രാന്ധ് വരും എവിട്ക്കേലും പോവാന് പിന്നെ ഓര് നാല് മണി നാലര ആയിട്ടേ പിന്നെ ഓല
ഉം ഉം ഞാൻ പിന്നെങ്ങനെല്ല ഞാനിവിടെ അട് മൂത്തച്ഛന്റെ ഒക്കെ പെരവടട്ത്താണ് എന്താ പിന്നെ അതേ മ്മാരി ന്റെ പെരേക്കൊക്കെ പോണെങ്കി മ്മക്ക് ഇബടെന്ന് കൊറ്ച്ച് എന്താ ഓട്ടർഷ ടുക്കണം അപ്പ ഞാൻെന്താ കാട്ട ഞാൻ ആരനേം കാത്ത്ക്കാൻ നൽക്കൂല ഞ്ഞ് കുടീന്നാരെങ്കിലും അയ്‌നും കാത്ത്ക്കൂല ഞാനെന്താട്ടും ന്റെദ് ഞ ഞാന് നേർത്തെ കാലത്തെ കുട്ടിയാളേം മാറ്റീട്ട് ഞാൻ വ്‌ടണെ പാട്ടില് ഞാൻ വിടും ആഹ് ഹ് അങ്ങനെ ഹഹ് അങ്ങ അല്ലാന്ന്ണ്ടെങ്കി ഞമ്മക്കാര ങ്ങനെ കൊണ്ടെരാനൊ അല്ലെങ്കി ആരെങ്കിലും പിന്നാലെ പോരാനോ ണ്ട്ന്ന് കണ്ടാല് നമ്മക്കെന്താ ഓല് ങ്ങട്ടെതുമ്പോളെക്കും നമ്മക്ക് നമ്മക്ക് വിചാരിച്ചോട്ത്ത്ക്കെത്ത
എത്താൻ കയ്യുയ് ഇത് യമ്മള് ഓലേം ങ്ങനെ കാത്ത്ന്നാ നമ്മള
ഞാ ഞാനൊക്കെ എത്ര ന്റെ മൂ ത്തട്ടിക്ക് എത്ര ചെർതാവുമ്പോ ഞാനൊറ്റക്ക് പോക്കും വര ച്ചിട്ടാ ബല്ണ്ടാവും ബല് ആഹ് പെരുന്നാളാവകുമ്പ്ണ്ടാവും അല്ലാത്തുമ്പോളൊന്നും ഉണ്ടാവൂ ലല്ലോ ഇല്ലാന്ന്ണ്ടെങ്കി പിന്നെപ്പ എന്റെപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ കൊണ്ട്രാൻ വരെക്കാരം പിന്നെപ്പ എപ്പ
പിന്നെ ഓലിമട ഇല്ലെങ്ക പിന്നെ നമ്മള്
പറ്റ നമ്മളെ കൊണ്ടാനും കൊണ്ടാക്കാനും നടക്കും. പിന്നെ ഒന് ആ പിന്നെ ഓര് കൊണ്ടാനം കൊണ്ടാക്കണം നടക്കണ സമയത്ത് ത്ത് ഞമ്മക്ക് വിചാരിച്ച കാര്യങ്ങൾക്കൊട്ട് എത്തൂല്ല. അപ്പ അപ്പ എന്താട്ടോ ഞമ്മള് ഞമ്മളത്ണ്ടോ ഒരുങ്ങി കഴിഞ്ഞ വേഗം ആരനേ നോക്കാതെ എടോം വലോം ഒന്നും നോക്കാതെ പോയാലേ കാര്യം നടക്കോം ചിജുംത്തണ്ടടത്ത് എത്ത ചിജുംന്ന്റയും
അല്ലെങ്കി അവിടെ നിന്ന താങ്ങി കുടിച്ച് നിന്നാ താ ഇങ്ങനാ ത തണുപ്പ ചേരാ ഇങ്ങെ ആഹ അല്ലതെയ അതാണ് അല്ലെങ്കി നമക്ക് എത്തണ്ടോടത്തു എത്താനും പറ്റൂല അവിടെ എല്ലാരും എത്തിക്കഴിഞ്ഞാ ലാസ്റ്റ് ഒക്കെ നമ്മള ണ്ടവാ വണ്ടിക്ക സ്വന്തം വണ്ടിക്കാരല്ലാസ്റ്റക്ക് എടുക്ക അതാണ് അല്ലാതെ നമ്മള് ആരും കാ ആരും കാനല്ല എന്നാ ഞമ്മക്ക് വേ ഇതാക്കാ പോവാ.
ഉ നിന്നക്ക് അപ്പൊ സ്കൂട്ടിയൊക്കെണ്ടങ്കി ങ്‌ക് വണ്ടി വേഡ്ച്ചുടെ
സ്കൂട്ടി ഓൾക്ക് സ്കൂ ജോലി രാവിലെ പോകും രാവിലെ പോയി ഇങ്ങെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോക്ക് പിന്നെ അതേമ്മക്ക് ഒക്കെ കിട്ടണ്ടേ പോട്ട അനുമദി
അന്നൊക്കെിട്ടണ ചാൻസിലോക്ക ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കും. ഞമ്മള് എന്താ മണങ്ങൾ ആയിക്കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയന്തൊന്നും ഉണ്ടാവൂല്ല.
അതാണ് ഇപ്പ ഇന് ഓ വണ്ടി ഓട്ടം വയ്ക്കാത്ത ഒ ആരും ഇല്ലാ. ഇപ്പൊ വണ്ടി ഓട്ടം വയ്ക്കാത്തവരെ പൊട്ടമാര്.
വണ്ടി ഓട്ടം വയ്ക്കാത്ത പോലെ ആരുംല്ല. ഒരു സ്കൂട്ടിയെങ്കിലും കജ്ജല് ഇല്ലാത്ത പോലും ആരുല്ല.
ആരുമല് ഇപ്പ എന്റെ വീട്ടക്കെ ചെന്ന് കഴിഞ്ഞമ്മ അങ്ങനെ ചീത്തറയും ഈ ഇവിടെന്ന് ഇവിടക്ക് പോരാൻ ന്നോട്ടി പഠി പട ഓട്ടി പഠിച്ചൂട അങ്ങനെ പറീമിച്ചാരിം ഇത് കാക്കണ്ടല്ലോ ഒന്ന് പഠിച്ചുടന്നങ്ങനെ ചീത്തറിയക്കറമ്മ.
ഇപ്പം എൻ്റെ വരയിൽ തന്നെ എൻ്റെ താത്താടെ അരുത്തുണ്ട്, അനിയത്തി അരുത്തുണ്ട്. വേറൊരനിയത്തിടെ അടുത്ത് സ്കൂട്ടി ഉണ്ട്, കാറും ഉണ്ട് ഓലൊക്കെ വണ്ടികള് പോകൻ വരയും ചെയ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഇതായി നടന്നൊണ്ട് പിന്നോട
ചെന്നൈയില വണ്ടിമക്ക്
എന്നിട്ട് ഇപ്പ എന്നാണ് കുറച്ച നേരം ഒന്ന് നോക്കിയത് അപ്പൊ സംഭവം നഞമ്മക്ക് നോ പഠിക്കണ കാര്യം തന്നെയള്ളൂ അതന്താണ് പിന്നെ കൊറച്ച നേരം ഏട്ടത്ര മകന്റെപ്പ ഒന്ന ഇങ്ങനെ നോക്കി നോക്കി അപ്പൊ സുഖണ്.
ഈ ഊരെ ലെവലാവാത്തതാണ് ഊരങ്ങനെ വളയക്കാറ
ഊര വളയക്കാരം ഊരാ നല്ല വണ്ടീന ശരിക്കും നമ്മുക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പോ ഒന്ന് കനക്കാരം കാരണം മക്ക ആഹ ആഹ ഞമുക്ക് പരിചയമല്ലാത്തതല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗം അങ്ങനെ ചെരിഞ്ഞു പോണ പോലെക്കാരൻ. പക്ഷെ നമ്മള് നോക്കി കഴിഞ്ഞാൽ നമ്മുക്ക് സിമ്പിൾ ആണ്
സിമ്പിള ആണ്. അപ്പൊ പടിഞ്ഞു കഴിഞ്ഞാ സുഖമാണ് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പോവാന്.
ഇനിപ്പ എന്തായാലും ഒന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിക്കണംക്കെ ഉണ്ട്.
ആ ഇവല പോയി കഴിഞ്ഞാ സാധനങ്ങൾക്കൊക്കെ എന്താ കട്ടുക വാങ്ങാനൊക്കെ.
ല്ല ഞാൻ എന്താ ട്ടബ പോകുമ്പോ പോലര് വാങ്ങിത്തരും. പിന്നെ കഴിഞ്ഞ സാധനങ്ങൾ ഒന്നോ രണ്ടോ സധനമാകോ അ ഞാ ഇല്ലെങ്ക ഇല്ലാത്ത പാട്ടിലാണ്ടെ കുത്തിരിക്ക പക്ഷെ കുറച്ച് സാധന ആട്ടാണങ്ക ഞാന് കടേക്കു വിളിച്ച് പറഞ്ഞിട്ട് കടക്കാർ എന്തായിട്ട് ഓട്ടർഷയ്ക്കു കൊടുത്തയ്ക്കും. ആ അങ്ങനെ അല്ലാതെ ഒന്ന് രണ്ട് സാധനങ്ങൾക്കൊന്ന് നമ്മള് എന്താ പൈസ വണ്ടിക്കാര് കൊടുത്താലും മൊതലാവൂല ആ ആ ആ വരുന്നര്ക്ക് ഇതൊരു ചടപ്പല്ലേ കാര ഞമ്മള് ഇരണ്ട് സാധനത്തിനൊക്കെഓരോട് വിൾച് പറയുന്ന അപ്പൊ പിന്നെ അടുത്ത്പറഞ്ഞാ ഒര രകിലോമീറ്ററൊക്കെ പോകാണ്ട് അങ്ങനെ പോണം ഊം പിന്നെ എന്ന്ട്ട് അങ്ങനെ ഉം ഉം പിന്നെ അങ്ങനെ ഒന്നോ അങ്ങനെ ഇതുവരെ അങ്ങനെ പറ്റ്തായി ഇരുന്നട്ടില്ല ഞൻ നമ്പലും ഓരോ വ്യാഴാഴ്ച വരുമ്പോളും ആ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച സാധനങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടല്ലേ പോവൊള്ളൂ വൈന്നേരത്തെ സാധനം വൊൻ്റാ അത പിന്നെ ആ പിറ്റത്തെ വെള്ളേഴ്ച്ചവരെ പിന്നെപ്പ ആം ഉം ഉം പിന്നപ്പ നമ്മക്ക്എർ ഉംഉം പിന്നെ എറച്ചീം മീനും ഫ്രി പച്ചക്കറി ഇതൊക്കെ ആണെങ്കി അമ്മള് എന്തും ഫ്രിഡ്ജും ഒണ്ടാവുവൊണ്ട്. കൊറേ അങ്ങനേ ഇരിക്കുന്നാസാധനം ഉം. ചെനപാല് അങ്ങനെ ആഹ്ത് ഉം ഉം ഇപ്ലത്തെ മക്കൾക്ക് പച്ചക്കറിയൊന്നും വേണ്ട ഓൽക്കൂർളങ്കെയ്ങ്ങ് പൊരിച്ചത് അല്ലെങ്കി
ചിക്കൻ പൊരിച്ചത്, സോയാബി അതൊക്കെയല്ലേ പ്പഓൽക്ക് വേണ്ടതൊള്ളു. അല്ലാത്തൊന്നും പ്പഓൽക്കു വേണ്ടിയരൂലേക്കാരം ന്നെ എലക്കറീനാവുമ്പോ പിന്നെ ഊരങ്ങനെ എലക്കറിം അതിന്റെ ഒപ്പം ചിക്കമ്പൊരി
ആഹ് ആര് ഉം ചിക്കൻ പൊരിച്ചാ ചിക്കൻ പൊരിച്ചതാണെങ്കി വിശേഷായി
അതാണ് വെവ്ന്നൊന്നും വേൺട അയ്ന് ഭയങ്കര വെഷ്
ആ അ ഉം അത് പിന്നെ ചെറിയ കുട്ടികളെ കാര്യം മാത്രം പറഞ്ഞിട്ടും കാര്യല്ലേ ഞാൻ
അല്ല അമ്മക്കോ നമ്മളും അങ്ങനെയണ് അല്ല സത്യയിട്ട് ഓലെ പറഞ്ഞുട്ട് കാര്യല്ല അമ്മളെ അങ്ങനെ നമ്ക്ക് മീനോ എറച്ചിയോ ഒന്നൂല്ലെങ്കി അന്ന് ചോറും വേണ്ട.
ആ അതാണ് അപ്പൊ ഞമ്മക്ക് ഒന്നുംല്ലെങ്കിൽ ശരിക്ക് ഊം കാലിയക്കാരം ആഅന്ന് ചോറ്റുംചെമ്പോട്ടിക്ക് നോക്കാൻ തന്നെ തോന്നൂല.
തോന്നൂല്ല. പിന്നെ മുട്ട ഇണ്ട് പർണട്ടും കാര്ല ഈമുട്ട ഒക്കെ ആണെ ഇപ്പോ ഒരു നേരൊക്കെ തരക്കേടില്ല പിന്നെ അത് അതൊരു വല്ല്യ ഇതുണ്ടാവൂലേ. കൂട്ടാനല്ല ഒരെരീമ്പുളീല്ലാതെ.
ആഹ് പിന്നെപ്പൊ വല്ല മോ അ അത് അതുകൊണ്ട് കൂട്ടാനെ ആകും വല്ലൊ ചായക്കെക്കെടി ഇണ്ടാക്ക്ണേക്കോ? അങ്ങനെ എന്തെങ്കിലും കൂട്ടാനാവുംന്നല്ലാതെ ചോറിനൊന്നും മുട്ടൊരു കൂട്ടാനല്ലേ
കൂട്ടാനല്ലേ വരിഎരീംപുളീം ഒന്നൂല്ലാതെ എന്ത്ട്ടാ മ്മ്ളത് തിന്നിട്ട് കാര്യം അതു ഒരു നേരം തെരക്കെടില്ല. കഷ്ടിച്ച് കണ്ട് പിന്നത്തെ നേരംഅത് തിന്നോ?
ഒരു നേരംന്നും ഒരു നേരം തെറ്റുണ്ടാവൂലേ പിന്നെ മക്കൾക്കാണെങ്കിലും ഇപ്പ അമ്മക്കാണെങ്കിലും അത്പറ്റ്വോ?
പറ്റൂലേ അതും പപ്പടോ അതൊക്കെ ഒരു നേരം അങ്ങനൊക്കെ വെല്യ കൊയപ്പല്ലാതിന്നും നല്ല കൂട്ടാന് എറച് ചിക്കൻ അങ്ങനൻ
ഉം ആ പപ്പടം പിന്നേം ഞാന് ആഹ് പപ്പടം പിന്നേം ഞാൻ എന്തായിട്ടും പപ്പടം കൂട്ടാണ്ടാക്കും. ഈ എറച്ചീക്കിടണ മസാലയൊക്കെ ആ എറ ച്ചീക്കിടണ മസാലയില്ലേ അതും പാടോട്ടിട്ട് പിന്നെ പപ്പടം പൊരിച്ച് ചെറിയ കാ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് പൊരിച്ചെടുത്തിട്ട് അയിലിട്ട്
ആ എന്നിട്ടൈക്ക് ബീഫിന്റെ മസാലകളൊക്കെ ഇട് ഉള്ളിയൊക്കെ ഇടോ ഉള്ളിയൊക്കെ ഇടോ
ഉള്ളീലൊക്കെ വാട്ടീട്ട് അല്ലാതെ വാട്ടിയിട്ട് അമ്മള് വെളിച്ചെണ്ണയിൽ വാടി റ്റെല്ലാ ഇഉഇ ചംബീഫോ ചിക്കനൊക്കെ വെക്കണേന്റെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പിന്നെ അമ്മള് വ പ്പടം പൊരിച്ചെടുത്തെ ബീഫിടണോർത്ത് ചിക്കൻ ചപ്പടംന്ന് മാത്രം അങ്ങനെ ആഹ് അല്ല അതൊരു ടേസ്റ്റാണെ ആ
മ്മം. അപ്പൊ ഒരു പേക്കറ്റ് ഫുള്ള് ഇട് ക്കായിരിക്കുംലെ.